ഹലോ
ആഹ് കേക്കവോ ആ ആഹ് എന്നാടുക്കുവാ
ഞാൻന്തേണ്ടി ഇവിടെ എന്റെ നാത്തുന്റെ വീട്ടിവരെ ഒന്ന് വന്നതാ.
ആണോ
ആഹ് ഇന്ന് അമ്മക്ക് പണിയില്ലായിരുന്നേ അന്നേരം പറഞ്ഞ് എന്നാ ഒത്തിരി ആയില്ലേ ഒന്ന് പോയിട്ട്ന്ന് പോയിട്ട് വരാന്നും പറഞ്ഞൊണ്ട് ഇറങ്ങിയതാ
ആണോ ആഹ് ആഹ് ആഹ് ആഹ് കാപ്പിയോകുടിച്ചോ
ആഹ് ഞങ്ങളെ വീട്ടീന്ന് ഇന്നപ്പ എന്റെ പിറന്നാളാ ന്നേ അപ്പ രാവിലെ കാപ്പികുടിയും കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി
ആഹ്
അപ്പ അതെല്ലാം കഴിഞ്ഞിട്ടാ വന്നേ
ആണോ പെറാന്നാളായിട്ട് എന്നാ സ്പെഷ്യല്
ഓഹ് എന്നാ ഇനിയിപ്പം അതൊന്നുല്ല ഇനി എല്ലാം കുഞ്ഞിന്റെ അല്ലേ ബെർത്ത്ഡേന്ന് പറയുമ്പോഴേ എല്ലാരും പറയും ഓയിനിയിപ്പ നിന്റെ ബേർത്ത്ഡേക്കോന്ന് ഒരു വേലെയില്ല. എല്ലാം കുഞ്ഞിന്റെയാന്ന് പറയും.
ആഹ് ഞാളും കഴിഞ്ഞേന്റെ അങ്ങേവർഷം വരെയൊക്കെ ആഘോഷിക്കുവാര്ന്നേ. നമ്മടെ എൻ്റെ ഏട്ടാടെക്കെവന്നാലേ. പിന്നിപ്പ അങ്ങനെ ഒരിതില്ല. ഡ്രസ്സേടുത്ത് തരും അങ്ങനെരിത് അതേ ഒള്ളൂ.
ഏഹ് എന്റെ ഏഹ് ഒരു പ്രാശ്യം മറന്നുപോയി. അതോട് കൂടി എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഇതില്ല. ആഹ് പക്ഷെ ആഹ് പിന്നെയില്ല. നമ്മള് ഇക് ഇങ്ങനെ ആഹ് നോക്കിയിരിക്കും. അവര് ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പ ഒരു പ്രശ്യ- അങ്ങനെ മറന്നുപോയി ആശാനെ. ന്നട്ട് ഭയങ്കര വേഷമായിരുന്നു. പക്ഷെ ഇപ്രാവശം ഓർത്തിരുന്നു. പന്ത്രണ്ട് മണിയായപ്പോ വിഷൊക്കെ ചെയ്ത്.
ആഹ് അതങ്ങനാ നമുക്ക് അപ്പ നമ്മക്ക് ആ ഒരിത് പോവും. ഞാ എനിക്കിതുപോലെ പ്രഗ്നന്റ് ആയി ഇരുന്ന സമയത്തായിരുന്നു. ഇതുപോലെ അപ്പാ - ചേട്ടയിക്ക് ഡേറ്റിലൊരു കംഫ്യൂഷനെ അഞ്ചാണോ ആറ അങ്ങനെരുത്. അന്ന് ആഹ് അന്നേരത്തേയ്ക്കും- ഏഹ് അനിയനെ വിളിചോദിച്ചപ്പോ - ആഹ് ചേട്ടായി അനിയനെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു അഞ്ചാ തിയാന്ന്. അന്നേര- ത്തേയ്ക്കും ശെരിക്കും ആറാതി യായിരുന്നു. ഇവരെന്നയ്തു ചേട്ടായി എൻ്റെ നാത്തൂനും കൂടെ പോയി- നാലാതി ഡ്രസ്സും പിന്നെ കേക്കുവായിട്ട് വരുവാ- എന്റെ പൊന്നേ ഞാന്നിട്ട്കൊറെ പർഞ്ഞ്. ഡ്രസ്സാണെ എനിക്ക് ഭയിങ്കര ടൈറ്റുവായിപ്പോയി. പിന്നെ അന്ന് പ്രഗ്ന- ഗ്നന്റായിരിക്കും കൂടല്ലേ -
ആഹ് ആഹ് ആഹ് ആഹ്
ങ്ങട്ട് പിന്നെ മാറി വേറെ എടുത്തു. അതാ ന്റെ മറ്റേ അൻഷൂട്ടിനിട്ടേ. ട്ട ഞാൻ ആഹ് സമയത്ത് ആഹ് അഹ് ന്നിട്ട് പിന്നെന്നാ കേക്ക് മുറിച്ചത് പിന്ന മുറിച്ചു. എന്നിട്ട് പിന്നെ ആ സമയായപ്പോ എടുത്തിട്ടു.
അയ്യോ ആഹ് കൊള്ളാം.
ഉം ഇത്തവണയാണെങ്കി ഇത്തവണയാണേ ബർത്ത്ഡേക്ക് അന്ന് ഈ നമ്മൾക്ക് ഗ്യാസിന്റെ ഭയങ്കര പ്രശ്നം വന്നതുകൊണ്ടേ കടകളൊക്കെ ആ സമയം ഭയങ്കര പ്രശ്നമായിരുന്ന സമയത്തായിരുന്നൊത് കൊണ്ട് അടവാരുന്നത് കൊണ്ട് കേക്ക് വേടിക്കാൻ പറ്റയില്ലന്ന് പറയാ. അല്ലേലും ഇപ്പഅങ്ങനെ ആഘോഷ ഇല്ലല്ലോ എന്ന് പറഞ്ഞു.
ഓഹ് അത് തന്നെ അത് ന്നെ. ഇനിയിപ്പ കുഞ്ഞുങ്ങളുടെ ബർ ത്ടെ ഇപ്പൊ അവളുടെ ഒന്നാം പിറന്നാളാണ്. പക്ഷെ ഇപ്പഴേ ഞാൻ പ്ലാൻ ചെയ്യാ അത്ങ്ങനൊക്കെ ആക്കണം എന്നുള്ളത്. ഇപ്പഴും പ്ലാനിങ്ങാണെ. നേരത്തെ ചോദിചേ നമ്മുടെ പെറന്നാള് അല്ലെങ്കിൽ ഹസ്ബന്റിന്റെ പേറന്നാളിന് എങ്ങനെ സർപ്രൈസ് ചെയ്യാം എന്നുള്ളത്. ചിന്തയായിരുന്നു. ഇപ്പം അതൊരു ഒപ്പം ഒന്നാമത്തെ കാര്യം ഏട്ടയുടെയും കുഞ്ഞിന്റെയും പിറന്നാള് ഒരേ മാസത്തിലാ. ഡേറ്റ് ചെറിയ വ്യത്യാസള്ളൂ. നാലു ഇരുപത്തേഴു ആഹ്. സോ ആ മാസം തുടങ്ങുമ്പതൊട്ട് ആ അച്ഛന്റെയും മോളുടേയും പിറന്നാള് ഒരു മാസണല്ലോ എന്നുള്ള സംസാരം ഉള്ളത് കൊണ്ട്. പുള്ളിയുടെ മനസ്സില് അല്ലെങ്കിൽ എന്നാ അങ്ങനെ ഓർക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഓർക്കും എന്നൊരു ചിന്ത അവർക്കില്ലല്ലോ. നമ്മളിതോർ തോ ണ്ടിരിക്ക സർപ്രേസ് ചെയ്യും. എന്നൊരുതുണ്ടല്ലോ പക്ഷെ ഇനി അത് നട ക്കൂല. കാര്യം ഒരേ മാസം വരുമ്പതി ആഹ് ഇനിയിപ്പം അച്ഛന്റെ ആണല്ലോ എടുത്തത് എന്ന് പറയുമ്പം നമ്മളത് ഇനി ഓർത്തിരിക്കുവാണപ്പം എന്തെങ്കിലും സർപ്രൈസ് ചെയ്താലും അതില് വലിയ രസം ഉണ്ടാവില്ല. അതേ സമയം ഇപ്പം ഞാൻ പറയട്ടെ. എന്റെ പിറന്നാള് അപ്പം എന്തെങ്കിലും ഒരു സർപ്രൈസ് ആഹ് യ്യോ ഏട്ട ഇത് ഓർത്തിരിക്കുവായിരുന്നോ എന്നൊരു എക്സൈറ്റ്മെന്റാ പക്ഷെ മറ്റേ രീതീ വരുമ്പം അഹ് കഴിഞ്ഞ ദിവസോവിടെ പറഞ്ഞില്ലേ രീതിലങ്ങ് പോവു ഊം ഇ മനുഷ്യന് വ്ടെ ഡെലിവറി പെയ്നെടുത്ത് ങ്ങനെ നിക്കുമ്പത്തേക്കാ ശ്ശൊ ഇരുപത്തേഏഴാം തീയതി ആയിരുന്നെ ഞങ്ങക്കൊരുമിച്ചാ ഘോഷിക്കായിരുന്നുന്നെ നാലാം തീയതി കുഞ്ഞുണ്ടായി ഞാനീ അത്രേം ഇരുപത്തിമൂന്ന് ദിവസം കൂടെ കൊച്ചിനെ പിടിച്ച് വെക്കണോന്നൊക്കെ ഞാം പറഞ്ഞില്ലേ എന്റെഒരു കൂട്ടുകാരി പ്രഗ്നന്റാരുന്നേ അപ്പൊ അവള് ഒമ്പത് മാസവായി അപ്പൊ കഴിഞ്ഞോസാണെലും എന്നെ വിളിച്ചിറ്റ് ആ എങ്ങനെയാ പിന്നെ പെയിൻ വരുന്നേന്നോ അപ്പൊ അവക്ക് ജൂലൈ പതിനാറിനാ ഡേറ്റ് പറഞ്ഞിരുന്നേ അപ്പൊങ്ങനെ ഒരുപാട് സംശയങ്ങളായിരുന്നു അവക്കെ. അപ്പൊ ഇങ്ങനെ ന്ന് ഞാന്പ്പ ഇന്ന് ഏ ഒന്നിങ്ങനെ ഒ വിളിച്ചു നോക്കിയപ്പോത്തേക്കും ന്നലെ പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പം കുഞ്ഞിന്റെ തല എന്തോ തിരിഞ്ഞ് വന്നി ല്ലന്നോ എന്തോ ഇതായി അ ഫ്ലൂയിഡൊക്ക പൊട്ടിപ്പോയി അപ്പം സീസ ക്ഷം വേണോന്ന് പറഞ്ഞു അപ്പം അകത്തോട്ട് കേറാൻ പോവാന്നൊക്കെ പറഞ്ഞു അവളല്ല ഹസ്ബൻഡ് പറഞ്ഞു. ഉം ഊം.
തങ്ങനെ ഇത് പാടാണ് ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഇതുപോലെ അല്ല അവരെം കൊ ച്ചിന്റെ ആ കൊച്ചിന്റെ അച്ഛന്റെ ഒരേ ദിവസം തന്നാണേ ഏ പെറന്നാള് വരുന്നത് ഇവ ഇ ഈ എന്നെ എന്റെ കൊച്ചും അവളും തമ്മി ഒരു ദെവസം ത്തിന്റെ വ്യത്യാസേ ഉള്ളൂ അവള് തലേന്നുണ്ടായി. ഇവള് പിറ്റേന്നുണ്ടായി. ആഹ് അതുകൊണ്ടിപ്പം സ് കൂളിൽ ചെല്ല്മ്പോഴി ഈ പിള്ളാരെ ഇപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ തൊടുന്നത് കൊണ്ട് എന്റെ ബെർത്ത്ഡേ എന്നാ എന്റെ ബർ നാളന്നാന്നെപ്പഴും ചോയിക്കും അപ്പൊ മുട്ടായി ഒക്കെ കൊണ്ടുവരുല്ലോ അവര് ഞാൻ പറഞ്ഞു അടുത്ത മാസവളെ പെറന്നാള്
ആ ആ ആഹ് അ ശരിയാണല്ലോ ആ അവളും എന്റെ ചേച്ചിടെ കൊച്ചു ഓരോ ദിവസ്‌തെ വ്യത്യാസല്ലേ ഉള്ളൂ പതിനഞ്ചും പതിനാറും ആവുമ്പോ അതെ അതെ അതെ അതെ അതെ
ഏഹ് പിന്നെ അമ്മക്കെന്ത്യേ?
ആഹ് ഇവിടെ അമ്മ തേണ്ടേ ഹാന്ന് പിള്ളേരൊക്കണ്ടേ നാത്തൂന്റെ അതുങ്ങടെ പുറകേ നിയ്ക്കുന്നു. അപ്പൊ എന്റെ കുഞ്ഞൊറങ്ങി. അപ് പ്പം ഞാൻ പറഞ്ഞ് അമ്മൊന്ന് നോക്കിക്കോ ഞാനെന്നാ അവള് വിളിച്ചിട്ടുണ്ടൊന്ന് തിരിച്ച് വിളിച്ച് ട്ട്‌ വരാന്നും പറഞ്ഞിങ്ങെറങ്ങിയതാ
ആണോ വീടിനടുത്ത് തന്നാണോ അവർടെ വീട് അതോ ഒത്തിരി പോണോ?
ആഹ് ഒരൂ ആഹ് ഒരു അരമണിക്കൂർ ദൂരം ഇല്ല അഒക്ക പെട്ടെന്ന് പോരാ ആഹ് പ്പൊ സാധാരണ ഇല്ല ബസ്സിനാവന്നെ അപ്പിവിടെ അമ്മയ്ക്ക് ബാങ്കിലും കേറണായിരുന്നു. ബുക്കൊക്കെ ഒന്ന് പതിപ്പിക്കാനും ഇച്ചിരി പൈസ ഇടാനുണ് ണ്ടാരുന്നേ അന്നാ പിന്നിന്ന് പണിയും ഇല്ല നാളെ ആവുമ്പോ ഞായറാഴ്ചയായി അത് തന്നെയല്ല നാളെ അവിടെ കൊർച്ച് വളം കലക്കി ഒഴിക്കാനൊക്കെണ്ട് പറമ്പിലേ അന്നേരം പിന്നെ നാളെ വരാ നാത്തൂന്റെടുത്ത് നാളെ വരാന്ന് ച്ചാലും നടക്ക്കേല
ഓഹ് ഹോ ഹോ
ഒന്നാമത്തെ കാര്യം വളം കലക്കി ഒഴിക്കുമ്പോ ഉച്ചയാകും തീരണെങ്കി പിന്നെ ഞങ്ങളാ ഹാ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ ക്കെ അന്നേരം അത് കഴിഞ്ഞ് വണ്ടി അങ്ങനെ കഴുകിയില്ല അപ്പൊ ഈ പൊടി പൊടിമണലിൽ കൂടെ നടന്നതിന്റെ ഫുൾ മണൽ ഈ വണ്ടിക്കാത്തുണ്ട് അപ്പം ഹസ്ബൻഡ് അങ്ങനെ വണ്ടി ചെളിയാക്കി ഇടുന്നതല്ല അപ്പം അത് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ എങ്കിലും വണ്ടിയുടെ പുറകേ പോവും ആളെ ഒരു ഞായറാഴ്ച കിട്ടുന്നത് അങ്ങനങ് തീരും ഹും ഏയ് അതെ അതെ അതെ ഞായറാഴ്ച കിട്ടുമ്പോ ക്കും അന്നാണ് ഇച്ചിരി റെസ്റ്റ് കിട്ടുന്നതെന്ന് പക്ഷെ ഞായറാഴ്ചയാണ് ശരിക്കും പണിയുള്ള ദിവസം
പണിയുള്ള ദിവസം സത്യവാ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അങ്ങനെയല്ലേ തുണി കഴുകാനും അല്ലാ ഒരു ദിവസം എന്ത് പെട്ടെന്ന തീരുക അല്ലെങ്കിൽ പിന്നെ രണ്ടു ദിവസം സം അടിപ്പിച്ച് ലീവ് ഉണ്ട് അല്ലെ എന്തേങ്കിലും ഒക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ വല്ല കാര്യം ഉള്ളൂ
അത് തന്നെയല്ലാ ഇപ്പം നാളെ ഇനി വളം കലക്കണ്ട- കപ്പയോ പോർക്കോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ കാണും പിന്നെ അയിന്റെ പുറകെ നിക്കണം അങ്ങനെയൊക്കെ ഹലോ
ഓഹ് ഒത്തിരി പേരുണ്ടോ അതോ നമ്മളെ വീട്ടിൽ അവര് മാത്രമാണോ ക
ത്രം ഒള്ളു നമുക്കവിടെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട് അപ്പൊ ടാങ്കിൽ കലക്കിയിടും അപ്പൊ അച്ഛനൊഴിക്കും അമ്മ ഓസ് വലിക്കും ഏട്ടായി കലക്കിയിടും അല്ലെങ്കിൽ ഇവർ മാറി ഇരിന്നു തിരിഞ്ഞ അതായത് ഏട്ടായി ഓസ് വലിക്കാൻ പോയ അമ്മ കല ക്കിടും അങ്ങനെ പണ്ടെന്ന് വെച്ചാ എന്റെ പൊന്നേ ഒരു കുറ്റി കലക്കുവേ എന്നിട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മള് എടുത്തൊണ്ട് ഒഴിക്കണമായിരുന്നു അതായത് ഞങ്ങള് നാല് ആട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതായത് അച്ഛന് അമ്മ കൊണ്ട് ബക്ക കൊടുക്കും ഞാൻ ഏട്ടായിക്ക് കൊണ്ട് ബക്കറ്റിൽ കൊടുക്കും അങ്ങനെ ഓടി ഓടി നിൽക്കണമായിരുന്നു ആഹ് മനുഷ്യന് അടപ്പ് തെറിക്കുവായിരുന്നു ഇപ്പൊ പിന്നെ ഞങ്ങള് മോട്ടർ വെച്ച് അപ്പം ഈ പശുവിന്റെ തൊഴുത്തുണ്ട് തൊഴുത്തിന്ന് ഈ പശുവിന്റെ ചാണകം വീഴാൻ ഒരു വലിയ ടാക് കെട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇപ്പൊ ആ ടാങ്ക് പ്പൊ പശു ഇല്ലല്ലോ സോ ആ ടാങ്ക് വെറുതെ കടക്കുവല്ലേ അന്നേരം അതിലോട്ട് കലക്കും അതാകുമ്പോ രണ്ട് ട്രിപ്പ് കല- ക്കിയ മതി മറ്റേ കുറ്റിയിലൊക്കെ കലക്കുമ്പോൾ ഒരു പത്ത് പ്രാവശ്യവേലും കലക്കണം
ആഹ് ആഹ് അത് പാടാണല്ലോ അതെ അതെ അതെ ഞാനിവിറ്റെ ഇവിടെ പൊതുവെ മരുന്നടി ക്കാൻ ഒന്നും നിക്കാറില്ലേ അവിടെ അങ്ങനെ ഇവരാരെങ്കിലും പറമ്പിൽ എന്തങ്കിലും പണിയണെങ്കിൽ ഞാൻ വല്ല വെള്ളോം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ കൊണ്ട് കൊടുക്കും അപ്പൊത്തന്നെ വി
ആ ഞാന് പണ്ടൊക്കെ ഇച്ചിരി കവാത്ത കേൾക്കുവായിരുന്നു പിന്നെഇ
ആ കായെ കായക്കെ ആണെലും എടുക്കുവായിരുന്നു അവിടുത്തെ നമ്മുടെ അവിടുത് എന്റെ ക്കെട്ട ഭർത്താവിന്റെ വീട്ടില് അവിടെ കായൊക്കെ ഞാൻ എടുക്കുാവയിരുന്നു പിന്നെ കായവ പിന്നെ പിന്നെ മടിയായി പിന്നെ എന്റെ അമ്മ തന്നെ എടുക്കുന്നത് മടിഅയി കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ പിന്നെ നീഇപ്പാ സ്കൂട്ടി ഒന്നും ഓടിക്കാറില്ലേ
സ്കൂട്ടി ഉണ്ട്ടാ പിന്നെ കുഞ്ഞുംഉള്ളോണ്ട് എങ്ങും അതുംകൊണ്ട് പോകാൻ പറ്റ് ചില കാര്യം ഞാൻ പോവ്ന്നട്ത്തെല്ലാം അവളെയും കൊണ്ടോവുന്നുണ്ടല്ലോ പിന്നെ കാര്യം കാറിന്റെ ലൈ സൻസുംഉണ്ട് പക്ഷെ എനിക്ക് കാർ ഓടിക്കാൻ അത്ര ഇൻട്രസ്റ്റും ഇല്ല ഒരു ധൈര്യവും
ആ നമ്മളാസമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏ ഇതില് പഠിച്ചല്ലെല്ലെ
ഉം അന്നേര കാര്യം പത്ത്പതിനായിരം രൂപയൊക്കെ നമ്മുടെ കയ്യിലെടുക്കാം അന്നേരം അത്‌ന്നെ എല്ലാരും പറയും പഠിച്ചിട്ട് എടുത്ത്- ത്തിട്ട് ന്നൊക്കെ ഓ ഞാൻ പറയും ഞാൻ ഞാൻ അന്നേ എട്ടോട് പറഞ്ഞാ കാറിന്റെതെടുക്കാൻ ഞാൻ പോയാല് ഞാൻ ഓടിക്കേലാന്ന് പറഞ്ഞപ്പം- ഞാൻ സ്കൂട്ടീടെ എടുക്കാൻ പോവാന്ന ആദ്യം തീരുമാനിച്ചേ അപ്പേട്ടായി പറഞ്ഞു കാറിന്റെയും കൂടെ എടുത്തോ ഇനി എന്നേലും ഓടി ക്കാൻ തുടങ്ങിയാലോന്നും പറഞ്ഞോണ്ടാ ആഹ്
പറയുന്നകേട്ടു
അതുഅല്ല നിയമംഒക്കെ മാറിയല്ലോ എന്നോ ഈ പറയുമ്പോലെ ഒ റ്റപോക്കിന് എല്ലാം ലേണേഴ്സ് ആണെലും മറ്റേ ടെസ്റ്റ്ആണെലും എല്ലാം പാസ്സായി ഒറ്റ ട്രിപ്പിന് എല്ലാം പാസ്സായി ഞാൻ ഓക്കെ ആയി. പിന്നെ ഇതുവരെ ഓടിച്ചിട്ടില്ല
ആണോ ആ ഇപ്പോ എത്ര ഇപ്പ നല്ല പൈസയാന്ന് തോന്നുന്നു പത്ത് പതിനാറ് പതിനേഴ് രൂപയെങ്കിലും വേണോന്ന് തോന്നിയ എടുക് ക്കണോങ്കിയല്ലേ ആഹ് ആ എന്നാന്ന് വെച്ചാ ഇപ്പൊ രണ്ടും കൂടെ സ്കൂട്ടിയും കാറും കൂടെ പഠിപ്പിക്കുന്നല്ലേ അപ്പൊ അത്യാവശ്യം നല്ല പൈസയാവും ഞാനൊരെടയ്ക്ക് ന നമ്മുടെ ഞങ്ങടെ സ്വന്തം കാറിതന്നെ ഓടിക്കുാവായിരുന്നേ ഒരു ദിവസം- രാത്രിയിലായിരുന്നു അപ്പം ഉം ച്ച് ചേട്ടായി വന്നു കഴിഞ്ഞ് പിന്നെ ഇവളെ ഒറക്കിട്ടൊക്കെ അപ്പ ഇവിളിച്ചിരൂടെ കുഞ്ഞല്ലേ അന്നിട്ട് അങ്ങിനെക്കെയാര്ന്നു പഠിക്കുന്നേ ഒരു ദിവസം ഞാൻ നിന്റെ സ്വന്തം വീട്ട ടിന്റെവിടെ അവിടം കഴിഞ്ഞ് കൊറച്ച് മേളിലെത്തിയപ്പയത്തേക്കും പെട്ട് പെട്രോള് തീർന്നു പോയി വണ്ടിടെ ഈ ഫസ്റ്റയിൽ എന്തോ ഇട്ട് ഓടിക്കുമ്പോ പെട്ടെന്ന് പെട്രോള് ചെലവ് കൂടുതലാ ഇതാണെങ്കിൽ തീരും ആ പാടില്ല അങ്ങനെപ്പൊ നമ്മള് പഠിച്ചു വരുന്നേല്ലള്ളൂ അന്നിട്ട് പിന്നെ എന്ന ചെയ്തു ബായ് പതിയെ- പൊറകോട്ട് പൊറകോട്ട് പൊറവോട്ട് എടുത്ത് അങ്ങ് താഴെ ഒരിടത്ത് കൊണ്ടൊയിട്ടിട്ട് പിന്നെ അനിയനെ സ്കൂട്ടി വരുത്തി ഞങ്ങള് മൂന്ന്പേരൂടെ- പിന്നെ തിരിച്ച് വീട്ടിൽ പോയി അങ്ങനെയൊക്കെ പറ്റി ആഹ് ഉം അത്കഴിഞ്ഞ് പിന്നെ ഇപ്പ- കാറ് കൊടുത്ത് വണ്ടി വേറെ ഹിറ്റാച്ചി എടുത്തതുകൊണ്ട് കാറ് കൊടുത്തകൊണ്ട് ഇപ്പൊ അതും ഓടിക്കാൻ ഉള്ള ഒരുതില്ല.
ആഹ് ഇല്ല ആഹ് ഉം ഉം ഉം ആ ന്നാ ശരിയടി ഞാനും ഇവിടെ വന്നിട്ട് ഫോൺ വിളിച്ചോണ്ട് നിക്കുവാ എന്നാ ശരി പിന്നെ വിളിക്കാവേ
ആഹ്
ശരി ഉം